കേൾക്കണ്ടാ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ എന്താ പണി ടി വികാണ ആണോ
അല്ല ഞാന് ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുകൊണ്ടിരിക്കാണ്
ഓ എന്താണ് ഇപ്പൊ കാണുന്ന റീൽ
അ ജോജി ജോജി തമ്പിന്ന എന്താ ഇൻസ്റ്റഗ്രാം പേജല്ലേ
ആഹ്
അല മറ്റേ ആഹ ഗീവവേ വേന്റെ സംഭവണ്ട് അപ്പൊ അപ്പ കണ്ടോൊണ്ട്ക്ക അപ്പൊ അഞ്ച് ഫ്രണ്ട്സിനെ അയക്ക അ മറ്റേ ഫോളോ ചെയ്യക്കെ വേണ്ടി് പറഞ്ഞട്ടെ
ആഹ് ഓക്കെ ഓക്കെ എന്താണ്വഗീവവേ
ഗീവവേ നാല് ലക്ഷം അല്ലെങ്കിൽ അതിന് പകരം സ്വർണം അല്ലെങ്കിൽ അതിന് പകരം ബൈക്ക്ഹേ അതില ഏതും ചൂസ് ചെയ്യ
ഏതഏത് ബൈക്ക
ഏഴാന്തിയാണ് അതിന്റെ വിന്യസിനെ സെലക്ട് ചെയ്യ
ആഹ ആഹ
ബൈക്ക് എന്താ മറ്റേ റോയൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്റർ ഉണ്ട്
ആഹ
ആ പിന്നെ അത് വേണം ഏത് വേണം ചൂസ് ചെയ്യാ
ആഹ് ഇഷ്ടമുള്ള ചൂസ്ചെയ്യാലെ
ഉം അതെ അതെ. അതിപ്പോ ഉള്ളത് മറ്റേ ഡി വണ് ആയിക്കും'. ഇവിടെ സോപ്പിന്റെ കമ്പനിയല്ലേ
ആഹ ആഹ
അവരിതാണ് സംഭവം. അവരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നെ അവരഞ്ചാം വാർഷികാണല്ലോ. ഉം' അവരഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നേ
ആഹ ആഹ് എന്നാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോക്കുള്ളൂ.
ഞാൻ ചെയ്തു. നിന്റെയൊക്കെ അയച്ചിട്ടുണ്ട്.
ആഹ ഓക്കേ ഓക്കേ ഓക്കെ. ഡി വൺന്ന് പറഞ്ഞാ നിങ്ങള മ ത്താപ്പന്റെ മോന്റെ
മൂത്താപ്പന്റ മോനായില് ഷയറണ്ട്. ഉ അതെ അതെ. പിന്നെ നല്ല മഴ മഴ മഴായിരുന്നില്ല ഇന്ന്
ആഹ അതെ അതെ. നല്ല മഴായിരുന്നു. അപ്പൊ നല്ല മഴ ഇപ്പൊ പായസം ഉണ്ടാക്കി വീട്ടില് ഞാന്. സേമിയോ പായസോ. ആഹ അതന്നെ.
ഉം
അപ്പ അത് ഞങ്ങള് മയം കണ്ടങ്ങനെ കുടിച്ചു. പിന്നെ വൈകുന്നേര ആ ഇപ്പൊ നല്ല മയങ്ങിന കണ്ടപ്പോ പുറത്തു പോയി ചായ കുടിക്കാനൊരു പൂതി.
ഉ ഞാനു ഇതപോല വൈ കൂട്ടിട്ട് നേരെ ചായ കുടിക്കാൻ പോയി. അവിടെ പോയി വ്യൂ ഉള്ള ഏരിയ ആണ് ണ്ട് അവിടെ പോയിട്ട് ചായ ലോടട്ഫ്രൈസ് അതുപോലെ മറ്റേ വരുടെ ഒരായിറ്റുണ്ട് മാമോസ്
ആഹമോമോസ് മോമോസ്.
അതും കഴിച്ചു. പിന്നെ കസിന്റെ വീട്ടിൽ കേറി. അവരെ അവിടുന്ന് അവരൊക്കെ മീറ്റ് ചെയ്തപ്പോ തിരിച്ച് വീട്ടിലേക്കെ വന്നിട്ടേള്ളു
ആഹ ആഹ ഓക്കെ. അങ്ങനക്കെല്ലേ.
ഇ അങ്ങനെ ഇപ്പൊ വേറെ കസിന്റെ വീട്ടു പോവാനുണ്ട്. അവിടെ ആ കുട്ടികൾക്കൊക്കെ പനിയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ പിന്നീട് ആക്കാന്ന് വിചാരിച്ചു.
ആഹ. അത്ശരിയാണ്. ഇപ്പൊ പകർച്ചവ്യാധികള് കൂടുതലായിട്ടുള്ള സമയം. ഇപ്പ മഴക്കാലം തുടങ്ങിയൊണ്ടെ എല്ലായിടത്തും ഉണ്ട് പകർച്ചവ്യാധി വൈറൽ
അവിട ഞൻപ്പ വയനങ്ങണ്ട് വരുമ്പോ അവിടെ ചൂട കാലം ആതുകൊണ്ട് ഭയങ്കരമായിട്ട് തൊണ്ടക്കെ പ്രശ്നം കഫക്കെട്ട് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ അവിട ഉണ്ടായിരുന്നു പനിയൊക്കെ ആയിട്ട് അപ്പൊ ഓരോ സീസൺ ആകുമ്പോ അപ്പ മഴ മഴന്റെ സീസണ ആകുമ്പോ ഇവിടെക്കെ പിന്നെ കൊതുകി അങ്ങനെ പലതരത്തിലുള്ള പകർച്ചവാതി രോഗങ്ങളും ഉണ്ടാകും അതുപോലെ ചൂടാകുമ്പോ അതിന്റേതായിട്ടുള്ള രോഗങ്ങൾ വേറെ സീ ആഹ് അവിടെ പിന്നെ ചൂടിൻ്റെ എല്ല അവിടെ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയത്കൊണ്ടുള്ള ഇഷ്യൂ ആണ്
ആഹ് ആഹ് ഇവിടെ ഇപ്പൊ കൊതുകള് നിങ്ങൾ പറ ഞ്ഞ പോലെ കൊതുകള് നല്ലോ കൂടിണ് അത് കാരണം ഒരു ഒരുപാട് ഡങ്കിപ്പനീ മഞ്ഞപ്പിത്തൊക്കെ ഈ ഒരു ഇടക്ക് നിറച്ച് ആളുകൾക്ക് ഇണ്ടായിനി പിന്നെ തക്കാളിപ്പനി
ഇന്റെ പിന്നെ ഫ്രണ്ട് ഇതിന്റെ എടക്ക് ലീവിന് വന്നയ്നി ഓൻ നാട്ടു വന്ന് നാട്ടിലെന്തോ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നേ അപ്പോ ആ ഫംഗ്ഷനിലുള്ള വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് നാട്ടില് കുറെ പേർക്ക് ഈ മഞ്ഞപ്പിത്തം പുടിച്ചല്ലോ അപ്പൊ അവന് ആ സമയ ഇല്ല അവൻ പിന്നെ തിരിച്ച് ലീവ് കഴിഞ്ഞ് പോയി അവിടെ ദുബായിൽ എത്തി അയിന് ശേഷം അവന് മഞ്ഞപ്പിത്തം പിടിച്ചേ പിന്നെ അവരെ അവ ഇപ്പം ലീവ് ലീവ്ന് ഇപ്പ നാട്ടില് വരേണ്ടി വന്ന് ഇപ്പം ഇപ്പൊ റസ്റ്റിലാണ് ആളെ ഇനിപ്പ അത് മാറിയ ശേഷം തിരിച്ച് പോകേണ്ടി വരും അപ്പോ ഒക്കെ ബുദ്ധിമുട്ടാണ് തിരിച്ച് വരവ് തിരിച്ച് പോക് ഒക്കെ
ഇവട്ന്ന് ഫ്ലൈറ്റ് പോണല്ലോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്ക പേഴ്സണലായിട്ട്തന്നെ എടുക്കേണ്ടി വരും
ആ അതെപ്പോ യുദ്ധം നടക്കുന്ന സാഹചര്യം കുടി ആയതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ നല്ല ഹൈ ആയിക്കും ലേ
ഉം അതെ അതെ
പിന്നെ ഈ മഞ്ഞപ്പിത്തം പറഞ്ഞ രോഗം ഭയങ്കര എടങ്ങേറ് പിടിച്ച രോഗാണ് നമ്മക്ക് നല്ല രീതിയില് ഭക്ഷണം കഴിക്കാൻ പറ്റൂല
മര്യാദിക്ക് ഭക്ഷണം ഞ എനിക്ക് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് കൊറച്ച് വർഷങ്ങൾക്ക് മുന്നേ തീരെ ഭക്ഷണം അങ്ങനെ കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനെയ്നി ഈ ഓയലുള്ളതും എരുള്ളതും അങ്ങൻത്തെ ഒന്നും കഴിക്കാൻ വയ്യാ കഞ്ഞി കുടിക്കും അപ്പൊ ഭയങ്കര നമുക്ക് വരു ഇത്പ്പോ മാറി ഇന്റെതൊക്കെ മാറാൻ ഏകദേശം ഒരു മാസത്തോളം പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇടക്കിടയ്ക്ക് പോയിട്ട് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യണം രണ്ടാഴ്ച കൂടുമ്പോക്കെ അപ്പൊ ഉം
ഞങ്ങള് നാല് മക്കളാട്ടോ ഇന്റെ താത്തന്റെ കല്യാണം കഴിഞ്ഞ് ഉടനേണ്
ഉ ആഹ് നീ ഈ കാര്യം ഇന്നോട് ഇതിന് മുന്നേ പറഞ്ഞിരുന്നു പിൻ ന്നെ ഇന്റെ അവസ്ഥ പറഞ്ഞാല് അങ്ങനെ ഒരു മാസത്തോളം ഞാന് ഇവിടെ വീട്ടിലായിരുന്നു വേറൊരു പണിക്കും പോവതെയ്കാണ്ട് ആഹ് പിന്നെ ഏഹ് അനക്ക് വല്ലാത്തൊരു പൂതിയായിരിക്കും ഭക്ഷണത്തോട് അത് വെരേക്കും ഇങ്ങനെ ഇങ്ങനെ ഭക്ഷണമൊന്നും ബിരിയാണി ബിരിയാണി കഴിക്കാൻ പൂതിയാവും വേറെ മീൻ കറി കൂട്ടാനും കോഴിക്കറി കൂട്ടാന് ഒക്കെ പൂതിവരും ഈ കഞ്ഞി പിന്നെ മുന്നോട്ട് പോയിട്ട് അവസാനം മാറി കഴിഞ്ഞതിന്റെ ശേഷമാണ് മെല്ലെ മെല്ലെ കൂട്ടാന് തൊടുത്തിയത്
ആഹ് അതെ ഇന്റാടെ എന്നിട്ട് നാലാക്കും ഉണ്ടായിട്ടില്ലേ
ആഹ്
ഇന്റെ ഇമ്മച്ചിയാണ് ഞങ്ങളെ നാലാളെയും നോക്കിയത് ഇന്റെ ഇമ്മച്ചിക്ക് ഇണ്ടായിലാ ബാക്കി ഞങ്ങക്ക് നാലക്കും ഉണ്ടായി ന്നിട്ട് അന്ന് താത്തക്ക് ഗൾഫ് പോകേണ്ട സ സമയേനി ഓൾക്ക് വേം മാറണംന്നുള്ള രീതിയില് ഓളെല്ലാ ചിട്ടകളും പാലിച്ചങ്ങ നിന്ന് അങ്ങനെയൊക്കെ മറ്റേ കിയർ ന്നല്ലി എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ പാലിലൊക്കെ കഴി കുടിക്ക ഒരു കൈയ്പ്പിള്ള സാധനം അതൊക്കെ കുടിച്ചു മരുന്നൊക്കെ കുടിച്ച് കറക് റ്റ്ന് എല്ലാ ചിട്ടകളും പാലിിച്ചങ്ങനെ നിന്നതോളാ ഞാന്നി ഇക്ക് ഭക്ഷണൊക്കെ കയിക്കാൻ പൂതി യാമ്പോ ഞാമ്പറിയുമ്പോ ഏഴാം ക്ലാസ് കയിഞ്ഞുക്കണ സമയ ചെറിയ കുട്ടിയാ ഞാമ്മച്ചി തോട്ടക്ക് തിരുമ്പാനും കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ നല്ല ഉപ്പും എല്ലാംത്ട്ട് തക്കാളി കൂട്ടാനും മുട്ട പൊരിച്ചതും ക്കണ്ടാക്കി ഞാൻ ചോറൊക്കെത്തിന്നും ആഹ അതെ അതെ ന്നിട്ട് കൂട്ടത്തില് ഫസ്റ്റിൻറത് മാറി ഓൾക്ക്മെഡി ക്കലിണ്ടായിനി മെഡിക്കല് മഞ്ഞപ്പിത്തണ്ടായ കിട്ടൂലല്ലോ അത് കിട്ടണംന്നുള്ളോണ്ട് ഓളല്ലാ കണ്ടീഷൻസും പാലിച്ചങ്ങ് നിന്ന്‌ ഓളെതെറ്റ് ലാസ്റ്റ് മാറി
ഓക്കെ ഓക്കെ
അങ്ങനെയൊക്കെയായിരുന്നു നാലക്കൊരുമിച്ച് ആഹ കൊറെ മുന്നേശാ ഞാനേ ഏഴാ ക്ലാസ്സിൽ പഠിക്ക്മ്പോ ഒരു പത്ത് ആ ഹ പത്ത് പതിനൊന്ന് കൊല്ല മുന്നേ ഓളെ കല്യാണം കയിഞ്ഞിട്ട് പതി നൊന്നുകൊല്ലാവനായി ആഹ പയിനൊന്ന് കൊല്ലായി പയിനൊന്നുകൊല്ലമുന്നാപ്പോ. നാലാക്കു ണ്ടായി ഒരാള് ഛർദ്ദിക്കുമ്പോ ഒരാള് തലറങ്ങി വിക അങ്ങനേനി ഇന്റോടെ അടുത്ത് നാലാളേ നോക്കിയത് ന്റെമ്മ ഉ മ്മാക്കറ്റെ ണ്ടായതല്യ ഭാഗ്യത്തിന്
ഉം
അത് പഠിച്ചാനോരോത് തെരാണ്
ങ്ങളാകെ അഞ്ചേ പേര്ല്ലേ മ്മാനോയിച്ച്
ഏഹ
ഇമ്മാനോയിച്ചു ഇങ്ങളഞ്ചു പേര്ല്ലേ
ഇപ്പാ ഇപ്പന്ന്‌ നാട്ടിലില്ലേനി തോന്ന്‌ണ്ട്‌ ഞങ്ങള് മക്കള് നാലാളാ
ങ്ങക്ക് നാല് നാലാക്കെന്നിട്ടുണ്ടായെ
ആഹ ഞ നാല്‌ മക്കൾക്കാണ്ടായത് ഇപ്പച്ചിയന്ന് നാട്ടില് നാട്ടിലുണ്ടോ
ഉം നാലാൾ ക്കാരെന്ന പ്പച്ചി ഗൾഫിലായിരിക്കും
ആഹ് ആഹ ഏതായാലും മക്കള് നാലാക്കു ണ്ടായിന് പിന്നെ ന്റൊരു കസിന് ണ്ടായിന് അവൾക്കുണ്ടായിനി
ആഹ ആഹ ആഹ
അവൾക്ക് അവൾതും അവൾതും ന്റെ താത്തന്റെ കല്യാണം ഒരുമിച്ചേനി അവള്
ഉം ഇവടപ്പം നല്ല മഴയായി പേടിയാൺണ്ട് ത്പ്പ ഇങ്ങൻത്തോര്നല്ല മയ രണ്ട് മൂന്നിലൂടി പെയ്താൽ ഇവിടെ വള്ളം കേറാനുള്ള ചാൻസ്ണ്ട് എന്താച്ചാല് ഇവിടെ അടുത്തന്നെ പാടണ്ട് തോടുണ്ട് പുയണ്ട് ഏഹ അപ്പൊ നിലമ്പൂരിന്ന ഈ പുഴന്റെ ഉത്ഭവം ചാലിയാറാണ് അപ്പൊ ഇങ്ങനെ നല്ല മഴ പെയ്യയാണെങ്കി എല്ലോടത്തും വെള്ളം കേറി വീട്ടന് ഇവിട്റോ പാടത്ത് വള്ളം കേറി കയിഞ്ഞാൽ പിന്നെ നേരെറൊട്ട് മക്ക് വരും പിന്നെ വീട്ടിലേക്ക് വരും രണ്ടായിരത്തി പതിനെട്ട് ആ വള്ളപ്പൊക്കത്തിലൊക്കെ ഈ വീട്ടില് വെള്ളം ഉള്ളില് വരെകേറീട്ടുണ്ട് ഉം അത്രയ്ക്കും സീനേനി അന്ന് ഇവിടെ തോണിയിലൊക്കേനി ഞങ്ങള് എന്നിട്ട് ഇവിടുന്ന് പോയത്. അപ്പൊ അത് വെള്ളം കേറിമന്ന് മൂന്ന് ദിവസം പോലും വെള്ളം ഉള്ളില്ലേനി വീടിന്റെ ഉള്ളിൽ മൂന്നീസം കയിഞ്ഞിണ് വെള്ളൊന്ന് വെള്ളം ഒന്ന് ഇവിടെന്ന് പോയി കിട്ടാൻ പോയി കിട്ടിയപ്പം എല്ലോട്ത്തും പിന്നെ വയറിങ്ങിന്റെ ഷോർട്ട് അതേപ്പോലെ ച ചളിയെല്ലാം കെട്ടികെടക്കേനി ഇവടെ. അപ്പൊ സാധനങ്ങള് ആ സമയത്തൊക്കെ മുകളിലേക്ക് കേ റ്റി വച്ചയിന് ഇത് പിന്നെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടായോണ്ടേ
ആ സെക്കൻഡ് ഫ്ലോറില്ല്ലേ മേലേ
സ്റ്റ് ഫ്ലോറില്‌ മറ്റേ ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ? ഓക്കെ അപ്പൊ ഫസ്റ്റ് ഫ്ളോറിലാണ് ഞങ്ങൾ വെച്ചിയിനെ എല്ലാ സധനങ്ങളും. പിന്നെ ഇത് പോയപ്പോ എല്ലാം താഴേക്ക് ഇറക്കലും അങ്ങനൊക്കെ പാടെ. നല്ല ബുദ്ധിമുട്ടിയെന്ന്യാ ആ സമയത്ത് ഇതിപ്പോ ഇന്ന് നല്ല മഴ പെയ്തപ്പൊ എനിക്ക് ആ കാര്യാ പെട്ടെന്ന് ഓർത്തെ
ഉം വെള്ളപ്പൊക്കൊന്നും ഇല്ലാതെക്കട്ടെ പിന്നെ കഴിഞ്ഞ കൊല്ലൊക്കെ ചുരൽമല അവിടെ ക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി എത്ര ജീവനുകളാ നഷ്ടപ്പെട്ടെന്നറിയോ?
ഉം പറയാറുണ്ടോ ഞമ്മൾ ടി വി യിലൂടെ കാണല്ണ്ട് പിന്നെ ഉമ്മ ഇപ്പന്നാരെ പോയിരുന്നിട്ടോ. ഇവിടെ കട അന്വേഷിച്ച് ഞാൻ ഇവിടെ വനിതാ ലീഗി അവിടുത്തേക്ക് ഫ്രീ ആയിട്ട് ടൂർ ഉണ്ടായിരുന്നു. അവിടൊക്കെ പോയി
ആഹ് അതൊക്കെ പറഞ്ഞാ ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടാല് പോയി കണ്ടവര് പറഞ്ഞത് കേട്ടതാട്ടോ ഞാന് വല്ല്യ വല്ല്യ പാറക്കല്ലുകളും പിന്നെ ഒരുപാട് വീട് മണ്ണിന്റിം ചെളിന്റിം അടിയിലായതും കാണുമ്പോ നമുക്ക് സങ്കടം വന്ന് പോകും. കാരണം ഓരോ ഫാമിലിയില് മൊത്തത്തിൽ എല്ലാ ആളുകളും അങ്ങിട്ട് മരിച്ചു പോവല്ലേ ന്നാ ആയിക്കോട്ടെട്ടോ എന്നാ ശരിയേ. ഹലോ ഹലോ ഓക്കെ എന്നാ ശരിയിട്ടോ കേൾക്കുന്നില്ലേ?